ഓ ഹലോ
ഹലോ
ഹലോ ആ കേക്കാവോ
ഹലോ
ആകേക്കുന്നുണ്ടോ
ഹലോ കേക്കാമോ
ആ കേക്കുന്നുണ്ട് ഇങ്ങട് കേക്ക കേൾക്കന്നുണ്ട് ആ കേൾക്കുന്നുണ്ട്
ആ
ആ റേഞ്ചിൻ്റെ തകരാറുണ്ടോ അഹ് റേഞ്ചിൻ്റെ തരക്കേടുണ്ടോ
ആ തകരാറുണ്ട് തോന്നുന്നു അതാണ് കേക്കാഞ്ഞെ ആ അ വൊണ്ടൊ എവിടെ ആ അങ്ങനെ മഴക്കെ ഉണ്ടോ അവടെ?
രാവിലെ മുതലേ മഴയല്ലേ
ആണ് ഇവിടെ ഇപ്പോ മഴയില്ല
ആഹ് ഏഹ് ഇവടെ ഭയങ്കര മഴയാണ് രാവിലെ മുതലേ നല്ല മഴയാണ് അഹ്
ആണല്ലേ
അഹ് കുടിച്ചു ഉം മൊ മക്കളൊക്കെ സ്കൂള് വിട്ട് വരായിന്
ആ ഇവിടെ രണ്ട് പേരും വന്നു
വരും ഏഹേ വന്നിട്ടില്ല ഇവടെ രണ്ട് പേരും വരാൻ നി വരാ ഇപ്പോ വരായിരിക്കും ഏഹേ നേർത്തവിടോ ഇപ്പൊസ്കുള്?
ആഹ് മുന്ന് ആര ആവുമ്പോ വരും പിള്ളാര് ഹലോ
എപ്പഴാ തൊടങ്ങാ ഉസ്കൂള് കേക്കുന്നില്ലേ?
രാവിലെ പത്ത് മണി ഒൻപത് ഒൻപതെ കാല് കഴിയും ആഹ് ഇപ്പോ കേക്കാം കേക്കാൻ പറ്റുന്നുണ്ട് രാവിലെ ഒൻപതെ കാല് കഴിയുമ്പോ വണ്ടി വരും അപ്പം പത്തു മണിക്ക് ക്ലാസ്സ്‌ തൊടങ്ങും മൂന്നര ആവുമ്പോ വണ്ടി തിരിച്ച് വെരും കറക് ഒന്നര ആവുമ്പോ വരും
ഏ വിടൂല്ലേ ഏ ഇവിടെ നാലരക്കേ വിടൂള്ളു സ്കൂള് ഇവിടെ ഒമ്പതെര രെ ഓ ഒൻപതേ നാപ്പത്തഞ്ചിന് ഏ സ്കൂൾ തൊടങ്ങും ആഹ് പിന്നെ നാലരക്ക് ഉസ്കൂള് വിടോള്ളൂ
വിടോള്ളൂ ആഹ്.
ആഹ്
ഇം
ഫുഡാക്കെ എന്തേയ് ഇന്ന്?
പിന്നെ കുഞ്ഞിങ്ങക്കെന്തുവ കഴിക്കാനൊക്കെ?
അവർക്കങ്ങനെ ഒന്നും ഇല്ല എല്ലൊം കഴി
ഉച്ച‌ക്കിതിവിടെ കൂമ്പ് തോരൻ
ആഹ് ആഹ്
ആഹ്
ആഹ്
ആഹ് ഞങ്ങൾടിവിടെത്തെ സ്പെഷ്യൽ കൂമ്പ് തോരനായിരുന്നു.
കൂമ്പ് പറയണത്
ഹലോ നമ്മടേ പഴവൊക്കെ ഒണ്ടാകത്തില്ലേ വാഴ
ആഹ് വാഴക്കൂമ്പ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതെങ്ങനെയാ നമ്മള് എന്താണ് ക്യാബേജൊക്കെ വെക്കണമാതിരിയോ തേങ്ങേക്ക
ആഹ് ആഹ് അതെ ആഹ് അങ്ങനെതന്നെ നമ്മള് അതിനത്ത് നല്ല കറയോണ്ട് കു
ആ അ അത് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കളയാൻ ന്റെ ഉമ്മ
നല്ല വൃത്തിയായി കൊത്തിയരിയണം ഞാൻ കഞ്ഞി വെള്ളം യൂസ് ചെയ്യത്തില്ല ഞാൻ ആണെങ്കില് ഈ കൂമ്പ് നമ്മള് വ്യത്തി- ത്തിയായിട്ട് അരിയണം കൊത്തി കൊത്തി കൊത്തി ത്തി അരിഞ്ഞി ട്ട് അതിനകത്ത് കൊറച്ച് ഉപ്പി- ട്ട് ഞെവെടണം ഉപ്പിട്ട് കുറച്ച് ഉപ്പ്
അ അ
അരിഞ്ഞ് കഴിഞ്ഞി- ട്ട് അതിൽ ഞെവിടിട്ട് കൊറച്ച് സമയം വെക്കണം കൊറച്ച് സമയം വച്ചാൽ മതി എന്നിട്ട് നമ്മള് ഊ കൂമ്പ് കടു ഉം കടു വറുത്തിട്ട് നമ്മള് ഉടനെ കൂമ്പ് നമ്മൾ കൈ വെച്ച് നന്നായി പിഴിഞ്ഞ് ഴിയണം പിഴിഞ്ഞിട്ട് ഇട്ടാ മതി അപ്പോൾ ആ കറ അങ്ങ് പോകും വെള്ള- വെള്ളം പിഴിഞ്ഞ് ന്നിട്ട് ആ ഉപ്പ് പെരിട്ടി വെയ് ക്കുമ്പോ അ കറ വെള്ളം പോലങ്ങ് പോകും പോകും അ
അ ആ
ആ അങ്ങനെ പിഴിഞ്ഞിട്ട് ഇടണം പിന്നെ നമ്മള് കറി വെയ്ക്കുമ്പോ ഉപ്പ് ഇടണ്ട ആവശ്യ ഇല്ല ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് പെരട്ടിയല്ലോ
ആ
ഇല്ല
ആ ആ അ ഉമ്മയൊക്കെ അങ്ങനെ കണ്ടിക്ക്ണൂ ഉമ്മയൊക്കെ കത്തി വെള്ള
ഞങ്ങടെ അമ്മയൊക്കെ പിന്നെ വെളിച്ചെണ്ണ തേച്ച് വെയ്ക്കും അപ്പന്നമ്മളിങ്ങ ങ്ങനെ കരിച്ചിഗ് നെഞ്ഞെവ്ടുംബം കറ അങ്ങനെ പോവും ആാാ
ആഹ് ആ ആ
അതിന്റെ കയയിമ്പം കഞ്ഞി വെള്ളത്തിലിയോ കറപൂവാനായിട്ട് ഇമ്പം ഞങ്ങളിങ്ങനെ ആഹ് അതെ അതെ അതന്നെ ആഹ്
ആഹ് ആഹ് ആഹ്
ത്ത അ വെ സ്റ്റില്ലേ ഇതവെക്കും
ഞാൻ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല മ്മ് ഉമ്മവെക്കണെ കണ് ണ്ട്ക്ക്‌ണ് ഉമ്മവെച്ച്ക്കാണ്ട് അങ്ങനെ കണ്ട്ക്ക്‌ണ് ആ വെച്ച്കൈക്കണ് ആ അഹ ഹ് ഹ് ഹ് ഉം ഏ രണ്ട്ണണ്ട് വായക്കൂമ്പൊക്കെ ഇഷ് ട്ടം പോലെകിട്ടും പഷേ വാഴനെ വെച്ചോക്കി ട്ടില്ല ഒക്കെ എരീഞ്ണ്ടാക്കാൻ ഒര് മൾ ടിയാണ് ഏഹ്ഹ്‌ അതാണ് അല്ലാണണ്ടെ
ഏ ഇവിടമ്മയുണ്ട് അമ്മാ പണ്ടത്തെ ആളല്ലേ
ആ ആ അങ്ങൻത്ത ആൾക്കാരെ കിട്ടണം അവര് ഇങ്ങനെഇര് അരിഞ് തരും
ആരിഞ്വെക്യെ ആ ആഹ് അത് വെക്കും പിന്നെ അയ്‌ന്റെ പിണ്ടി എടുത്തു തോണ്ട് വന്ന് തോരൻ വെക്കും
മ്മ്മ് മ്മ് തന്നെ ആഹ് ആ
പിണ്ടി തോരൻ വെക്കും
ആ ആ ആ ആഴപിണ്ടിലെ
ആ
എല്ല നല്ല ദാണ് അതെക്കെ കഴിക്കാറിനത് നല്ലാതാണ് ആ ചെറുത് വന്നു
ആ
ഹലോ ആ അ എന്താന്ന്ട്ട് വൈകി- എന്നിട്ട് എന്താ ഓൽക്കെന്താ ണ്ടാക്കേ പിള്ളേർക്കൊക്കേ ഹലോ
പിള്ളേർക്കെപ്പഴും ബേക്കറി ആ- ഐറ്റംസ് മതിയല്ലോ
ആ അങ്ങനെ ലേ ആ ശരിയാണ് ഏത് ഇടയ്ക്കു പോവുന്നുണ്ട് റെയ്ഞ്ചിൻ്റെ തോന്ന്ണ് എടക്ക്
ഹലോ
ആ ഇപ്പോ കേക്കുന്നുണ്ട്
ആ
ഞാൻ പറഞ്ഞ് ഒരു ആഴ്ച മിന്ട്ട് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കേക്കുന്നത്
ആ അത്‌ല്ലേ എനിക്കാണെങ്കി എടക്കെടക്ക് എന്തോ ഏ സൗണ്ടിലെന്തോ രിതു പോലെ കേക്കാം
ആ ഏ റെയ്ഞ്ചിൻ്റെതാണ് തോന്ന്
ആ അതാ അതായിരിക്കാം
ഉം അ ആ
പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെണ്ട്
വീട്ടിൽ പിന്നെ ഉം ഏ അ ആ നല്ല പ്രായണ്ടോ
ആ ഒണ്ട് ഒരു എഴുവത് വയസ്സ് ആ കൊഴപ്പമില്ല അവരൊക്കെ പണ്ടത്തെ ഫുഡൊക്കെങ്ങനെ കഴി- കഴിച്ച് ചെറുതായിൻ്റെ പേരിലായിരിക്കാം ആ കൊഴപ്പമില്ല
ആ ജോലി എടുക്കാൻ കഴിയുന്നുണ്ടാവും ഇല്ലേ
ആ ജോലിയൊക്കെ ചെയ്യും
ആ ആ എല്ലാരും ഇതൊക്ക ആണ് അവർക്ക് ഹാ ഇവിടെ ഞാനും കുട്ട്യേളും മാത്രേള്ളൂ
ആഹ്
ഉം ഉമ്മീം ഉപ്പേം ഒന്നുല്ല ഉമ്മേം ഉപ്പെക്കെ മരിച്ച് പൊയ്ക്ണ്
ആഹ് ഹസ്ബൻറ്റിനെന്ത് ജോലി?
അവ വടെല്ല പൊറത്താണ്
ആഹ് കുട്ടികള
ചക്കെക്കെണ്ട ആ ണ്ട് മൂന്നാൾണ്ട് മൂന്ന് പേര്ണ്ട്
ആഹ് ചക്കെക്കെ ഇഷ് ട്ടം പോലെണ്ട്
ആഹ്
ആഹ് ട്ടം പോലെ
ആഹ് ഞങ്ങൾക്കതൊക്കെണ് കി ട്ടാന് ആഹ് അങ്ങനട് കിട്ടൂല്ല ഇല്ലാ ങ്ങനെ എവ്ട്നെങ്കിലൊക്കെ ഇവ് ഇവടെല്ല വീട്ടിലില്ല പഷേ ആരെങ്കിലൊക്കെ കൊണ്ടന്ന് തരും ങ്ങനെ എവ്ട്നേലൊക്കെ കിട്ടുമ്പഴൊക്കെ അങ്ങനെ തെരും
അ അ ആ ഏഹ് ഇവിടെ ഇവിടെ ഞങ്ങൾടെ വീട്ടില് എന്റെ വീട്ടില് ഇഷ്ടം പോലെണ്ട്
ആ ആഹ് ആഹ് പിന്നേ ര കൊറേ പണ്ടേ എല്ലാരും ണ്ടാക്കിട്ടതൊക്കാവുമ്പോ അങ്ങനെ ണ്ടാവോലോ ഓ കൊർച് പ്രായള്ളാൾ ക്കാരൊക്കെ ണ്ടെങ്കില് ഓലെല്ലോംണ്ടാക്കോലോ അങ്ങനെക്കെ അങ്ങനത്തെ ആൾക്കാരൊ ക്കെള്ള വീട്ടിലാവുമ്പോ തന്നെ അതൊക്കെ ണ്ടാവോലോ
ആ ഇവ്ടെ സന്തോഷാ അമ്മയ്ക്ക്‌
ഞങ്ങൾ
വെ
ആഹ് വെക്കാനൊക്കെല്ലേ അരിയാനൊ ക്കെല്ലേ ആ ആ ആഹ് ആഹ് അയ്ശെരിയാണ് ആ അങ്ങനെത്തെ ആള്ക്കാര്ക്ക് ഭയങ്കര ഇഷ്ടാണ് ആ ആഹ് ഞമ്മളൊക്കെ അവർക്കത് ഭയങ്കര എളുപ്പാണ് ഞമ്മക്കൊക്കെടക്കുമ്പോ കൊറേ ഭയങ്കര കൊറേ സമയള്ളപോലേണ് ഞമ്മക്കൊക്കെലെ ആഹ് ആ അതെ ഞാപർ ഞമ്മള്ഞ്ഞീ അത് അറിയാൻ ഇര്ന്നാ ള്ള സമയം മുയ്‌വനും ആഹ് ള്ള സമയം മുയ്‌വനും ഐമലങ്ങട്ട് പോവും ബാക്കിള്ള പണ്യാളൊക്കെ അവടെ കടക്കും ക്ഷെഅവര്ട് ക്കാൻ നിന്നാലോ പത്ത് മിന്റ്റൊണ്ടതൊക്കെ റെഡ്യാക്കീറ്റ്ണ്ടാവും അവര്ക്ക് ഭയങ്കര ഒര് താണ് എട്ക്കാനും ന്തക്കെ
മ്മ്
ഞമ്മളൈനത് ഇട്ത്ത് ശീലയ്റ്റില്ല കയിച്ച് ശീലയിറ്റൊള്ളു. ഓല്ട്ത്ത് ഓല് അരിഞ്ഞണ്ടാക്കി ഓൽക്കല്ല ശീലണ്ട്. ത് ആദ്യം മുതലേ കൈക്കുലോ
അം
അആഹ് ന്നാ ശെരി ട്ടാ ന്നാല് ന്നാ ശെരി
ആഹ് ശെരി എന്നങ്കി
മ്മ്